ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഉം കേക്കുന്നുണ്ട് ഓക്കേ ആ സുഖല്ലേ ഉം നിങ്ങക്ക് സംസാരി ക്കാൻ എന്തിനെക്കുറിച്ചാണ് താല്പര്യം
എക്ക് പറഞ്ഞു ഇതന്ത് ജോലിനെ പറ്റീട്ട്
ജോലീനെ പറ്റീട്ടോ
മ്മ്ഹ്ഹ്
എന്തേലും മുമ്പ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടോ
ആഹ കൊറല്ലേ ഇങ്ങത്തെല്ല മറ്റേ ചെല് നമ്മ ഈ കാശലവതി പ്ലാന്ന് ജോയിൻ ആവുന്നില്ല
ആഹ
ആഹ അങ്ങനത്തേയില് കൊറ കൂടിട്ട് കൊറ പൈസ പോയിന്
ഓഹോ കൊറെ പൈസ നഷ്ടം വന്നനില്ലേ
നഷ്ടം വന്നേ റോയൽ മൗസില് അതാണ് സ്റ്റാർട്ട് ആഹ് പിന്നെ ചെറിയ ചെറിയ പ്ലാന് അങ്ങനെ വരുമ്പോല്ലോ ജോയിൻ ആന്നേ ചിലത് ലാഭം കിട്ടീന് ചിലത് നഷ്ടം വന്നന്
ഓ അത് സ്വാഭാവികം
ആഹ അത് കച്ചവടം അങ്ങനെ നമ്മക്ക് ഓൺലൈൻ ബിസിനസ് ല്ല പറയാൻ പറ്റല്ലല്ലോ
കൃഷിനോട് താല്പര്യംണ്ടോ
ആഹ ചെറുങ്ങനെ
ഇങ്ങനെ ഇഏതാണ് ഈ വെജിറ്റബിൾസ്ണോ അതോ
ആഹ വെജിറ്റബിൾസ്
വെജിറ്റബിൾസിലേ
ആഹ് ഇങ്ങനെ ചെറുങ്ങനെരു ഇതുണ്ട് താല്പര്യം ഉ എനിക്കണ്ടാ താല്പര്യം
ആഹ അദ്യതൊക്കെ ചെയ്യനി ഇപ്പ അങ്ങനെ ചെയ്ലില്ല
അതെയാ
ആ ഇപ്പോ അങ്ങനെ ടൈം അങ്ങനെ
പിന്നെ ഇതണ്ട് നിങ്ങ ബറപ്ലൻ എങ്ങനെ പിന്നെ? ങ്ങത്തേ ചെറിയ പ്ലൈന്- അല്ലേ പിന്നെ? പൊരെല്ല് ആരെല്ലാം ഉണ്ട്? വീട്ടിൽ ആരല്ലാംണ്ടു?
അങ്ങനെ നി ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡ് ഏതാ?
എന്റെ പുഡിംഗ്. പുഡിങ് പുഡിങ് അങ്ങത്തെല്ല ഭയങ്കര ഇഷ്ട
സ്വീറ്റ്
ആഹ് സീറ്റ് നിങ്ങക്ക്? ഹഹഹ മന്തിയാ അങ്ങനെ ചോദിച്ചാല് എല്ലാ ഇഷ്ടന്നെ പക്ഷേ ഇതെല്ലാം ഭയങ്കര ഇഷ്ടാ. സ്വീറ്റ്സ് ഇല്ലെങ്കില്ലയ അല്ല. ഇങ്ങത്തെ പുഡിങ്ങ് ആഹ് ങ്ങത്തള്ളേ
മധ്രം
ഉം. മധുരംല്ലാത്തിനോടും ഇഷ്ടല്ല ഇങ്ങനത്തെ പുഡിങ് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടാണ്
ആ് പുഡിങ്കിലന്നെ ഏത ഇഷ്ടം?
പുഡിങ് ബട്ടർ പുഡിങ് അങ്ങത്തെ ആഹ് ഞാൻ അധികം ഉണ്ടാക്കയും ചെയ്യും പുഡിങ്.
ഏ കുക്കിംഗ് യങ്കരീഷ്ടാ?
ആഹ് കുക്കിംങ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉം അത് അറിയലോ എന്നുംമ്പറയും പോലെ കുക്കാക്കൂ
ആഹ് ഞമ്മക്കറിയ്ണമാതിരിണ്ടാക്ക
ആഹ് അതന്നെ എന്തല്ലെങ്ങുസൊന്നു പൊരേ എന്തോട്ടേ മ്മക്ക് എന്തും ഇതാക്കാലോ.
ആഹ് ധൈര്യായിട്ട് ഇണ്ടാക്ക ധൈര്യായിട്ട് ഇത് കഴിക്കാം.
അതന്നെ എന്റെ ഹസ്ബൻഡ് എന്ത് കൊടുത്തെങ്കിലും കയിക്കും.
ആഹ്
ഉം ആ ഹ അതന്നെ പിന്നെ ഇനിയിപ്പോരെല്ലാ രെല്ലാം ഉണ്ട്?
എന്റേ വീട്ടിലും ഇമ്മാ ഇപ്പ മ്മ നാല് മക്കള്.
അതെയാ-
ഉം അല്ലാം ഞാൻ മാരീഡല്ല.
അല്ലേ അങ്ങനെ നിന്റെ ഉമ്മാക്ക് നല്മക്കള്ന്നാ? ആഹ് നീ എത്രാമത്തെ?
ഞാൻ മൂന്നാമത്തെ.
മൂന്നാമെത്തയാ?
ഉം
ഉം നീ എന്നാ മറ്റേ ചെല പ്ലാന്റെല്ലോ ജോയിന് ആയിനാ?
ഇല്ല ഫസ്ടൈം ആണ്.
അതെയാ?
ആഹ്.
ആഹ് കൊറേ ഫ്രീക്കുങ്ങനെ ജോയിന് ആയിന് ഞാന്.
ആഹ് ഞാന് ഫസ്ടൈം ആണ് വെറുതെങ്ങനെ നിന്ന പ്പം ചെയ്യാന്നൊള്ളൂ ഇങ്ങനേ നമ്മക്ക്ങ്ങനെ മെനക്കടണ്ടല്ലോ ടൈമ്. ഫ്രീ ടൈമില് ഇങ്ങനെ ചെയ്യാലോ?
ആഹ് നേര് നിന്ക്ക് പിന്നേ ഇത്ര പ്രശ്ന ഇല്ലാലോ മാരീഡല്ലാലോ
മൂവീസൊക്കെ കാണാറ്ണ്ടോ
ആഹ് മൂവിസൊക്കെ കാണും പണ്ടത്തെ മൂവിസ് ല്ലേ
തിയ്യേറ്ററില് പോയി കാണാ അതോ വീട്ട്ന്ന് ഫോണിൽ കാണേ
പണ്ടത്തെ മൂവീസലേക്കാണും പൊരേന്നന്നെ
ആഹ്
ആഹ് വീട്ടിന്നന്നെ കാണും ചെലേത് തിയേറ്ററിലേക്കൊന്നും പോക്കില്ല ആഹ് നീ പോക്ക്ണ്ടാ
ഞാനിതുവരേ തിയ്യേറ്ററിൽ പോയി കണ്ടിട്ടില്ല
ഞാനും കണ്ടിട്ടേ അയിന്റെ അയിന്റെ ഉള്ള് എങ്ങത്തേന്നേ അറിയല്ല
ഞാന്ങ്ങനേ എല്ലാരും പോയി കണ്ടങ്ങനെ എക്സ് പീരിയൻസ് പറഞ്ഞ് കേട്ട്ട്ട്ണ്ട്ന്നല്ലാതെ ഞാനിതുവരെ പോയിട്ടില്ല പോകണം ഇൻശാഅല്ലാഹ്‌
പിന്നേ അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കി നമുക്ക് ഫോണ്ന്നന്നേ നോക്കാലോ ആഹ് ഇപ്പ എങ്ങത്തെ ഫിലിം വാണെങ്കും വരുന്നല്ലോ
ട്രിപ്പൊക്കെ പോവ്വാന് ഇഷ്ടാണോ
ട്രിപ്പ്ക്ക് പൂവ്വാനിഷ്ടാണ് പക്ഷേ ഹസ്ബൻഡിന് പണി ഇടം തൊട്ട് അയ്ൻ ടൈം കിട്ട്ന്നില്ല ഉം ഉം കയിഞ്ഞ വർഷം പോയിനു വയനാട്ട്ല്
അതെയല്ലേ അങ്ങള്പ്പൊ നാളെ വയനാട്ട്ക്ക് പ്ലാൻ ചെയ്ത്ക്കാണ്
അതെയാ ഞാൻ കയിഞ്ഞ വർഷം പോയിനു വയനാട്
ആഹ്
ആഹ്
വയനാട് എപ്പളും ഫേവറേറ്റ് പ്ലേസ് തന്നെയാണല്ലോ
ആഹ് ഹ് ഹ് ഹ് അവടെ ഭയങ്കരല്ലേന്
വെറുതെ എങ്ങനെ അങ്ങനെ ചോരം കയറാനൊരു രസം
അതന്നെ ഇപ്പൊ മയക്കട് പോവാൻ പറ്റലപ്പാ
അറിയില്ല പോയ കീലല്ല അറിയള്ളൂ മയത്താനെ പോണ രസംന്ന് എല്ലാരും പറയനേട്ടെ
ഉ മാച്ച അങ്ങല്ല നമുക്ക്വിടെ ഇങ്ങനെ ആഹ നടന്നീട്ടടെ നോക്കാൻ ഇതൊന്ന പറ്റല്ലല്ലോ
അത് പറ്റല്ല പക്ഷ എന്നാലും ആ ചോരം കാണാൻ രസമാണ് എല്ലാരും എന്നെ പറഞ്ഞഞ് കേട്ടിൊതുവര അത്ത് പോയൊരു എക്സ്പീരിയൻസ് ഇല്ല
ആഹ്
അപ്പ അതും കൂടി ആ പോക വിചാരിച്ചു
ആഹ് ഇന് ഫാമിലി എല്ലാവർും പോന്നോ
ആഹ് ഫാമിലി
അതെയാ പിന്നെ വേറെ എന്ത ഹിമാല എന്താക്കുന്ന ചെറിയ കൃഷി അതേന്നേപറഞ്ഞേ ചെറ്ങ്ങന കൃഷിയാക്കുംന്ന് പറഞ്ഞ
അപ്പൊ ഇങ്ങനെ ഗാർഡനോട് താല്പര്യംല്ല പൂക്കളോട്
ആഹ് ആഹ് അതൊന്നുമില്ല
അത എല്ലാർക്കും അങ്ങനെ ഉണ്ടാവല്ലേ കൂടുതല്
അല്ല ഇണ്ടാവണ്ട് പക്ഷെ എനക്ക് അയിനോട ഒന്നും അത്ര താല്പര്യമില്ല എനിക്ക് ഇതന്നെ വെജിറ്റബിൾസോട തന്നെ
ആഹ്
ആഹ് അതെലിങ്ങനെ പുടിച്ചിത് കാണുമ്പോ
ആഹ് പൊതുവെ എല്ലാർക്കും ആഹ് എല്ലാർക്കും ഗാർഡനങ്ങളോടാണ് താല്പര്യം ല്പര്യം കുറെേ പൂക്കൾ ഉണ്ടാവ അത് വിരിയണത്
ആ അതൊക്കോ അത് ചെലാക്ക് ചെലെ ഇത് ഇൻട്രസ്റ്റ്
ആഹ
ഉം
ഇൻക്ക് താല്പര്യം ഗാർഡന് കാണാന് ഇങ്ങനെ വിരിന്ന്ക്ക്ണെ കാണാനൊരു രസാണല്ലോ
അങ്ങനെക്കെ പുട്ച്ച് കാണുമ്പോ നല്ല രസണ്ട് പക്ഷെ ഞങ്ങക്ക് ഇൻട്രസ്റ്റ് ഇനോടനെ വെജിറ്റബിൾസ്നോടനെ
ആഹ
ആഹ അന്റെ ഉമ്മാക്കും അതന്നെ
ആഹ അപ്പം ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ല കഴിച്ചിട്ട നീ കഴിച്ചോ?
ആഹ ഇവിടെ നേരത്തെ കഴിക്കും എട്ട് മണിൻന്റെ മുമ്പ് കഴിക്കും
ആ ആ ഫുഡെല്ലാം നേരത്തെ കയിന്ന് കറണ്ട് പോയ എന്തൊട്ട് ഇങ്ങനെയന്ന് ഒന്നിച്ചിണ്ട് ഇവടെ
എന്തേനിന്ന് ഫ്രൈഡേ ആയിട്ട് സ്പെഷ്യല്?
ഇത് ഇത് ചിക്കൻ കറിയും നെയ്ച്ചോറും
ഓ
ഉം നിക്കെന്ത്?
ഇമ്പടെ സ്പെഷ്യലല്ല ചിക്കൻ കറിയും സാധാ ചോറും.
സ്പെശ്യ അതെ ഇങ്ങനെ തന്നെ എല്ലാ വെള്ളി ഫ്രൈഡേ ന്നല്ലേ നിങ്ങ എടക്കെട്ക്കെ ങ്ങനെ ബെക്കും
ആഹ ഇമ്പടെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഇണ്ടാക്കേല്ല ഏതേലും വെളളിആയ്ച്ചയോക്കെ സ്പെഷ്യൽ ഇണ്ടാവോള്ളൂ അങ്ങനെ സ്ഥിരം എല്ല ആഴ്ചയിലും ഇണ്ടാവേല്ല്യ
ഞാനിങ്ങനെ ചെ എപ്പെങ്കിലും ഒരിക്കെ ങ്ങനെ ബിരിയാണി അങ്ങനെ വെക്കും സ്പെഷ്യൽ ആയിട്ട്
ആഹ്
ആഹ്.. അത് ഞങ്ങളിവിടെ ആളധികം ഇണ്ടവുമ്പോ കൊറെ ബെക് കൊറേ ആക്കണ്ടി വരുന്നേ അപ്പൊ പിന്നെ കറി തന്നെ വെക്കുന്നെ ആഹ്
ക്കാനായി ഇണ്ടാവൂലേ?
ഏ
കെടക്കാനായി ഇണ്ടാവൂലേ?
ഇല്ലപ്പാ
ഉം
ആയിറ്റാ അൻന്റെ മോനല്ല ബരണത്ര നീ നിങ്ങളപ്പോ ഇത് ആരെല്ലാം ഉണ്ട് ഉമ്മാക്ക്? നാല് മക്കോ നീ ഉമ്മക്ക് നാല് മക്കൊ ഒന്ന് ഇടത്തെ
ആഹ്
ആഹ് മ കല്യാണം കഴിഞ്ഞിനോ മക്കക്ക്
ആ രണ്ട് സിസ് രണ്ട് താത്ത ആ ഒരു അനിയത്തി
അതെയാ ആണില്ലേ?
ഇല്ല
ഇല്ലേ അൻക്ക് നാല് ആണ് പെണ്ണില്ല. ആഹ് ഒരാൾക്ക് ഒരു ഇത് താത്തമ്മാർക്ക് മക്കൗണ്ടാ?
ആ ഇണ്ട്
ഇണ്ടാ.
ആഹ്
ആഹ് പിന്നെ അയ്നെ എത്തി എത്ര നീ എത്രല പഠിക്കുന്നെ?
ഞാൻ ഡിഗ്രി.
ഡിഗ്രിയ ആഹ് ഇ എത്ര ഫസ്റ്റിയറാ
അല്ലാ ത്തേട്
തേടാ അന്റെ മോന് ഇപ്പൊ ഫസ്റ്റ് ഇയറിലേക്ക് പോന്ന
ആഹ്
ആഹ് ഒന്ന് സെക്കൻഡിയറ് എത്തണ്ടഹനാ അവനെ കൂട്ടാന് വൈകിയത് കൊണ്ട്
ആഹ്
ആഹ് ലേറ്റായിനങ്ങനെ പിന്നെ വേറെന്തടമായല്ലാം ഉണ്ടാ
ഓഹ് മയണ്ട് മയ ഇവിടെ രാവിലെ തുടങ്ങിയതാ
അതെയാ ഇട എങ്ങനെ ഇട നല്ല കാറ്റുമായേം
ആഹ് മയലാറ കൂടുതല് കാറ്റാണ്
ആഹ് കാറ്റന്ന ഇപ്പൊ രണ്ടു ദിവസം ഇപ്പറ കാറ്റന്ന മയ കുറവ്
ആഹ്
ആഹ് ഇപ്പം ഇപ്പൊ കരണ്ടൽ പോയി കാറ്റ് വന്ന കൊണ്ടന്നെ
ആഹ് കറണ്ട് ഏതായാലും ഉണ്ട്
എന ടൈമാവാനായി
മറ്റേ ഒരു കാറ്റടിച്ചപ്പോതിന് കരണ്ട് പോകും ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ